ആ പറി
കേൾക്ക്ണ്ടോ?
ഉ കേൾക്ക്ണ്ട്
ആ അങ്ങനെ ക്ലിയർണ്ട് കട്ടോ സംസാരിക്കണ അങ്ങനെ റൈഞ്ചില്ലാത്ത പ്രശ്നം നിക്ക് തോന്നുന്നില്ല
ആ
ആഹ് നല്ല ക്ലിയർ ആയിട്ടന്നെ ഇ ണ്ട് പിന്നെ നിങ്ങള് പിന്നെ നിങ്ങക്ക് പിന്നെ ഇപ്പൊ കുട്ടിളൊക്കെ ഒറങ്ങിയ കാരണം കുട്ടികളൊന്നും ശല്യമില്ലാത്തോണ്ട് അങ്ങനെ കൊഴപ്പല്ലല്ലേ
ആ
ഹസ്ബന്ഡ് എപ്പഴാ വരാഞ്ഞി
ഓര് കൊറച്ചയ്യുമ്പോത്തിന് ക്കെ വരും
പിന്നെന്താ എന്താണ് എന്തെങ്കിലും ഏ ജോലിക്ക് പോകണം ക്കെ തോന്നാറുണ്ടാ വീട്ടിൽ ഇരിക്കു ഇങ്ങനെ വെറുതി ഇരിക്കുമ്പോ.
ഏ
ആ അല്ല മക്കളൊക്കെ പോയി കഴിഞ്ഞാല്
ഇവിടെ എന്താ അടുത്തുള്ള വീട്ടത്ത് ഒരു കുട്ടീനോട് എപളും ടൈലറിങ് ഇല്ലേ. ഫാഷൻ ഡിസൈൻ ആ ഇവിടെ മെഷീൻ ഇണ്ട് ഏ ഞാന് ഇൻ ക്ക് മാക്സി കുട്ടികളത് വിട്ടത് അങ്ങനെ തുന്നുപ്പന്നാത് താല്പര്യംല്ല ആയിമ്മൽ ഇരിക്കാൻ പിന്നെ പഠിക്കാന് ന്നറിഞ്ഞാല് ഏ ഞമ്മള് എസ് എൽ സി വരെ പോയിറ്റുള്ളൂ പിന്നെ അവുടുന്ന് അങ്ങട്ടുള്ള വിദ്യാഭ്യാസലോർക്കുള്ളു അയിനാൻസരിച്ച ള്ളത് ഇണ്ടാവ
അല്ല അയിന്റെ ഇതൊക്കെ ഇണ്ടല്ലോ ഇപ്പോ ഞമ്മക്ക് പ്ലസ് ടു എയ്താണെങ്കി തുല്യതാ പറഞ്ഞിട്ട് ഒര്തണ്ട് അത് പഠി അപ്പ അത് നമുക്ക് അതേ ഇതിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും അപ്പൊ നമ്മള് ക്ക് അയ്നങ്ങളെ നമ്മ ക്ലാസിലും ഇല്ല ഏഹഹ് അത് നമുക്ക്. ഓൺലൈനൊനല്ല. നമുക്കാഴ്ചയിൽ ഒരു സ ണ്ട്. നമ്മൾ എരുത്തുള്ള ഏതെങ്കലുക്കെ സ്കൂളില് വെച്ചിട്ടൊക്കെ ക്ലാസ് ഉണ്ടാവും. അയിന്നമ്മളി ഈ നമുക്ക് പഞ്ചായത്തിൽന്നൊക്കെ ഇങ്ങനെ വര് ഇതാക്കി തരും. റെഡിയാക്കിതരും. ഇതിനുള്ള നമ്മള് തുല്യത എഴുതണം എന്ന് പറയുമ്പോ. അപ്പൊ നമുക്ക് അയിനുള്ളതൊക്കെ അവര് ശരിയാക്കി തരും. ഇന്നിട്ട് നമുക്ക്, പരീക്ഷ കൊറച്ച് എപ്പളെങ്കിലുംക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അ നമുക്ക് അത്യാവശ്യം പരീക്ഷ. ത് പഠപ്പിച്ചു തരും. അല്ലാണ്ട് ഫുള്ള് പഠിക്കൊന്നും വേണ്ട. അ പ്പ അത് പഠിപ്പിച്ചിട്ട് നമ്മള്, പരീക്ഷ എഴുതിയാല് നമുക്ക് പ്ലസ് ടുന്റെ, ആ അയ്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. അംഗീകാരം കിട്ടും. പിന്ന അത് കഴിഞ്ഞിട്ട്, അതിന്റെ ബ പിന്നെ അത് കഴിഞ്ഞാ പിന്നെ അതിന്റെ ബാക്കി പക്ഷെ പഠിക്കാനൊക്കെ നല്ല താല്പര്യംക്കെ പിന്നെ ജോലിക്കൊക്കെ പോണം എന്നൊക്കെള്ളര്, കുഴപ്പം പിന്നെ ചില ആൾക്കാരുണ്ടാവൂലേ, ചെറിയ പ്രായത്തിലൊക്കെ കല്യാണം കഴി ഞ്ഞ്, പഠിക്കാൻ അത്രയും പറ്റാത്ത അവരൊക്കെ ഇപ്പ അതൊക്കെ ചെയ്യണ്ട്. ഞാൻ ഇന്റുമ്മാനോട് കൊറെ പറഞ്ഞു. എന്റുമ്മ പത്താം ക്ലാസ് തോറ്റതാ. പക്ഷെ ഞ മ്മോട് പറഞ്ഞ് കൊറെ ഇത് വന്ന സമയത്തെ. ഇങ്ങനെ എഴുതിക്കൂടെ കൊറെ പറഞ്ഞ പ ഉമ്മാറഞ്ഞ് നക്ക് വയ്യ. ക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുമ്മ ഒഴിവായി. അല്ല നമ്മ ക്ക് അവര് കൊല്യ നേലേല്തണം ചിട്ടൊന്നുമല്ല. എന്നാലും, അ അന്ന് തോറ്റിന്നുള്ളോരു വിഷമം ഉണ്ടെങ്കി, അത് ഇനിയിപ്പോ വേണങ്കി ജയിക്കണെങ്കി, ഞാൻ പറഞ്ഞരാ ഞാ പഠിപ്പിച്ചരാ ന്നൊക്കെ പറഞ്ഞു.
ആ ആ ആഹ.
ഉം. അപ്പൊ ഒരു മടിയല്ലേ. പിന്നെ ഉമ്മ ടെ ഇതിന് പോയിരുന്നിട്ട. ഈ അംഗനവാടിയിലൊക്കെ ഈ തയ്യല് പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ആയിനൊക്കെ, ക്കുമ്മാ പോയിരുന്ന്‌. അതന്നെ ഉമ്മ ആകെ അങ്ങനെ പോയിണ്ട്ച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ തുന്നല് മറ്റേത് നമ്മളോരോ ചി ത്രങ്ങളൊക്കെ ഇങ്ങനെ തുന്നുല്ലേ.
ആഹ.
അതൊക്കെ പഠിച്ചു. പിന്നെ അതൊന്നും ഉമ്മ ചെയ്യാറൊന്നുല്ല. ഉമ്മ പിന്നെ വീട്ടില്, ഞങ്ങള് രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ പിന്നെ രണ്ടു പേരും കല്യാണം കഴിഞ്ഞപ്പ ഉമ്മ ഒറ്റക്കന്നെ. എന്നാലും ഉമ്മ ഉമ്മാടെ വീട്ടിൽ പോവും. അപ്പൊ ഉമ്മാക്ക് എന്തേങ്കലുമൊക്കെ എടു വീടുകളിന്നൊക്കെ ഓരോന്നടിക്കാനൊക്കെ
ആ
അത് അ വെല്ലാണ്ട് അടിക്കാൻ അറിയൊന്നുല്ല. ഇങ്ങനെ വി ഇട്ടതും പിന്നെ അതുപോലെ എന്തെലും ഷേപ്പാക്കാൻ അങ്ങനൊക്കെ വരും. അതൊക്കെ അടിച്ചു കൊടുക്കും. അപ്പൊ ചെറിയൊരു വരുമാനം അങ്ങനെ.
ആ.
ഏ അതൊക്കെ ചെയ്ത കൊടുക്കും. പിന്നെ ഒറ്റക്ക് അങ്ങനെ നിക്കാറില്ല. ഇങ്ങനെ ആ ര ഞങ്ങൾ രണ്ടാളും ഇല്ലാത്തപ്പോ ഉമ്മ ഒന്നെങ്കി ഉമ്മാടെ വീട്ടിൽ പോവും. പിന്നെ നിക്കാണെങ്കിൽ തന്നെ, ഉമ്മ കെടക്കാന് തറവാടുണ്ട്. അങ്ങട് പോവും.
ആ ആ.
ഉം അങ്ങനെ. പെൺകുട്ടികളാവുമ്പോള്ള പ്രശ്നം അതാ. ആ.
ആൺകുട്ടികള് ണ്ടാവില്ല അല്ലെ?
ഇല്ല ഇല്ല രണ്ട് പെൺകുട്ടികളാ, രണ്ടാള്. അനിയത്തി ഇണ്ടായിരുന്നു അവള് എന്തോ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ പഠിക്കണ്ടായിരുന്നു. അപ്പോ അവള് അവിടെന്നിട്ട പഠിച്ചിരുന്നെ. അവള കു ട്ടി ചേർതേര്ന്നേ. അപ്പോ അവള അവിടെന്നിട്ടാ പഠിച്ചിരുന്ന. അപ്പൊ പിന്നെ അനിയത്തി ഇണ്ടായിരിന്ന്. പിന്നെ അവള് പഠിപ്പ് കഴിഞ്ഞപ്പോ ഇപ്പ അവള്, അങ്ങട് പോയി. ഇനിയിപ്പോ അവൾക്ക് എന്തോ ജോലി എന്തോ ശരിയായി തോന്നണം. അപ്പൊ വീണ്ടും ഇങ്ങട് തന്നെ വരും. കാരണം ഞങ്ങടെ വീടിന്റെ അടുത്താണ് അവൾക്ക് അപ്പൊ കുട്ടീനെ കൂട്ടി സ്കൂളില് പോവല് തുടങ്ങിക്കുന്നത് അപ്പൊ പിന്നെ ഉം പിന്നെ ഉമ്മാക്കും ഒരാളാവുമല്ലോ അപ്പൊ അവള് വിടെതന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടാവും എന്നണ്ടന്ന് പറഞ്ഞരുന്നു ആ അങ്ങനെ പിന്നെ അവളിപ്പോ ഇവിടന്നെ നിന്ന് ഇതായോണ്ട് അവൾക്ക് ഇവിടെ നിൽക്കാനപ്പോ വരത് അന്നെ അവള വീട്ടിലുള്ളവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല
ആഹ് ചേലോൽക് കൊഴപ്പുണ്ടാവില്ല ചേലോൽക് പിന്നെ പ്രശ്നം തന്നെയ്ക്കാരം. പഠിക്കണതും പഠിക്കണൊക്കെ നല്ലതന്നെയാണ് നമുക്കൊരു ജോലി കിട്ട- യ്യമ്മക്ക് നമ്മക്കൊരു ജോലി കിട്ടിട്ടൊരു ക്യാഷ് ഒക്കെ- ണതും ഇപ്പൊ നല്ലേ വേറെ എന്തെങ്കലും ബിസിനസിലുണ്ടോ ഈയ്
ഇല്ലല്ല ഞാന് അങ്ങനെന്നുല്ല ഇത് ഇതൊക്കെ തന്നെ പിന്നെ അങ്ങനെ കുട്ടി ചെറുതായിട്ട് ഇരിക്കുമ്പോ നമ്മള ഇങ്ങനെ നോക്കും എന്തെങ്കിലും- ക്കിണ്ടാ പിന്നെ ചിലതൊക്കെ തട്ടിപൊക്കെയാകും നമ്മള് അതിൽ ചെന്ന് ചാടും
അതന്നെ
ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇപ്പൊ പിന്ന നമ്മളെ കയ്യിൽന്ന് കൊറേ പൈസ ഇറക്കണം.
അതെന്നാഅത് ശരി ഞങ്ങള് ഒരുപാട് കൂടിയൊക്കെ ഇതായി ഇരുന്നതാണ്
പിന്നെ ചിലതിലൊക്കെ ഞാൻ ചെന്ന് ചാടിട്ടുംണ്ട്. ഇങ്ങനട്ടോ ആങ്ങനെ.
കാട്
ആഹ് ചെറിയ കൊറച് ചെറിയെ രീതിയിലൊക്കെ പൈസൊക്കെ പോയിട്ടുംണ്ട് അത് തന്നെ നമ്മള് അവരെ വിശ്വസിക്കും പിന്നെ നമ്മളിങ്ങനെ. പുറത്തൊന്നും പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാതിരിക്കും പ്പൊ ഈ ഗർഭിണിയാ യിരിക്കുമ്പോൾ അതുപോലെ പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെള്ളതൊന്നും ഇല്ലല്ലോ അപ്പൊ ഒരു വരുമാനം ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങട് ചെന്ന് ചാട്ണതാ അങ്ങനെ ആഹ് പിന്നെ നമ്മള്ചാട്ന്നത് മാത്രല്ലേ നമ്മള് വേറെ ആൾക്കാര്നെതിൽ ഉൾപ്പെടു- അതാണ് അതാ നമ്മുക്ക് നമ്മടത് പോ പൈസ പോയതിനേക്കാളും കൂടതില് നമ്മള് അവരെ കൂടെ കൊടന്നിട്ട് ഇതില് ഇതാക്കില്ലേ എന്ന് വിചാരിക്കും അതാ വെഷമം. ആഹ് അങ്ങനെയൊക്കെ ഇപ്പൊ പിന്നെ ഒന്നും ഇതാക്കാറില്ല നമ്മള് സ്വയം ചെന്ന്- ചാടിയാലും വേണ്ടില്ല മറ്റുള്ളവരെ ഇതാക്കണ്ട വിചാര്ച്ചിട്ട് അങ്ങൻത്തെ എന്തെങ്കിലും ആണന്ന് കേട്ടാ തന്നെ അതിൽക്ക് ചേരാറില്ല
ആഹ് അതെന്നെ
ഉം പിന്നെ ചെലര് എത്ര കിട്ടിയാലും പഠിക്കൂല വീണ്ടും വരും ഓരോന്ന് പറഞ്ഞിട്ട് ആഹ് അങ്ങനെ.
ഇന്റെ ഫ്രണ്ട്സാള് ഇങ്ങനെ ഓരോന്നിനും കൂടി കൂടി ഒക്കെ പറഞ് കൂടണോ എന്നൊക്കെ ചോദിക്കും ഞാന അതുപോലെ ഒരുപാട് കൂടി കൊറേ ക്യാഷ് കിട്ടിയാൽ അത് അങ്ങോട്ട് എറ ക്കി ഓക്കന്ന് കൊറേ നഷ്ട്ടം തന്നെയായിരുന്നു.
അല്ല നമ്മള് കൊടുത്തിട്ടു ഇങ്ങട്ട് കിട്ട്യാണെണെങ്കിൽ നമുക്ക് ഒരു വെഷമില്ല.
അതെന്നെ അമ്മളിപ്പോ വീട്ടിലിരിക്കല്ലേ എന്തെലും ആയാ അമ്മക്ക് ഒരു റീച്ചാർജ് ചെയ്യാൻ കിട്ടിയാലതൊരു ഉപകാരല്ലേന്ന് ഇള്ളതില് കൂട്ണതാണ്. ഞമ്മൾ ഒരുപാടി പെണ്ണുങ്ങളന്നെള്ളു കൂടാ ആണുങ്ങളൊക്കെ കൊറവാണ് കൊറ കൂടെ
ത്തക്കന്മാര് ഇത് കേക്കുമ്പോന്നെ പറയും അതൊന്നും ഇപ്പോ ഇങ്ങെളെ നന്നാക്കാരി ഇല്ല അവര്ന്ന് പറയും ആദ്യം തന്നെ പക്ഷെ അത് കേക്കൂല്ലാ എന്നാലും ഞമ്മളന്ന് വിചാരിക്ക് ക്കെ ഞാനൊന്ന് വി ചെയ്തോക്കിയോക്കട്ടെ ചെലപ്പോ അങ്ങനെ നമ്മളെ മനസ്സി തോന്നും അവര് പറയണ അപ്പൊ നമ്മക്ക് അവരെ മുന്നില് ഒര് നമ്മൾ വിചാരിക്കും ആഹ് നമ്മള് ത് ചെയ്തിട്ട് കൊറച്ച് പൈസ ഇണ്ടാക്യാ നമുക്ക് അവരെ മുന്നിലൊരു വെല ഇണ്ടാവും അവസാനം നമ്മൾ ഇതില് പെടും. അങ്ങനെ ആഹ് ഇൻ ഇന്റക്കൊന്നും തീരെ ഇങ്ങട്ട് ഒന്നിലും ഇന്നാക്ക സമ്മയ്ക്കുല്ല ഇക്ക പറയും ഇക്ക അറിയാണ്ടെ ഞാൻ ആദ്യത്തിലൊക്കെ എന്നിട്ട് പിന്നെക്കാട് ഇങ്ങനെ പറയുമ്പോ ഇക്ക പറയും ഇയ്യെന്തെന്നോട് പറയാതെ ചെയ്തിട്ട് ഞാൻ അറിഞ്ഞിണ്ടെങ്കിത് സമ്മയ്ക്കെണ്ടാർന്നില്ല അങ്ങനൊക്കെ പറയും
അതെ അതെ
ഉം ഇപ്പ അങ്ങൻത്തെ കൊറെ ഇത്ണ്ട് എല്ലാതും ആഹ് ഒക്കെ ഈ ഇങ്ങൻത്തെ മൊബൈല് വന്നേന്റെ ശേഷെ ഉം കൊറേ ഈ സ്റ്റാറ്റസും ഇതൊക്കെ കണ്ടിട്ട് നമ്മള് അതെന്താ ഞമ്മളിപ്പോ ഒരു ആരെങ്കിലും ഒരു കൂട്ടുകാരി ആരെങ്കിലും ഇങ്ങനെ ഒര് സ്റ്റാ ച്ചിട്ട് ഞമ്മള് ചോയിക്കും ഇതെന്താണ് എന്ത് ജോലി അപ്പൊ പിന്നെ അയിന്റെ ഗ്രൂപ്പില് ചേരാ പിന്നെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോക്കും അങ്ങനെയൊക്കെ ആയിറ്റ് കൊറച്ച് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ണേ
ഒരു സ്റ്റാറ്റസ് വെക്കണ്ടായിരുന്നു ഞങ്ങൾക്കന്ന് ക്യാഷും കിട്ടീരുന്നു പ്പ അതില്ല ഇനി വരുന്ന് പറയണ്ട് പേയ്മെന്റിപ്പൊ കൊടുത്തോല്ക്കൊക്കേ
ആഹ് പക്ഷെ എന്നാ ഈ സ്റ്റാറ്റസ് വെക്ക്ണേ എന്താച്ചാലേ എന്നുങ്ങനെ നമ്മട ഇതിലുള്ള ആൾക്കാരിതിങ്ങനെ കാണുമ്പോ പിന്നവരും ക്കൊരു മടുപ്പാ പിന്നവെര് നോക്കാണ്ടാവും ആഹ് അവര് പിന്നെ ഇത് ആ ഇവളെന്നും ഇതാഇടുന്നത് അപ്പൊ പിന്നെ ഇഞ്ഞിത് നോക്കണ്ടാ വിചാരിക്കും അപ്പൊ നമ്മക്കിത് എത്ര ആൾക്കാര് കണ്ട്ന്നിള്ളേയിനല്ലേ നമ്മക്ക് പൈസ അപ്പൊ അത് അത് പിന്നെ കിട്ടാണ്ട അത് ആൾക്കാര് കാണണതും കൊറയും അപ്പൊ പിന്നെ ഞാനങ്ങനെ ഇപ്പോഇതില് പിന്നെ ഞാന് എങ്ങനെ സ്റ്റാറ്റസാണ് വർക്ക് ആണ്ന്ന് കേട്ടാ പിന്നെ ഞാനയില് അങ്ങനെ ചേരലില്ല പിന്നപ്പയിസ് സൊന്നും വേണ്ടാതെ അങ്ങനെക്കെള്ളതൊക്കെണ്ട് അയില് പിന്നെ എന്താ നമ്മളെന്തേലൊക്കെ വേടിക്കണം അങ്ങൻത്തൊക്കെ
അത് ശെരിയാണ്
എന്തേലും സാധനങ്ങള് ഞമ്മള് വേടിക്കണം അങ്ങൻ
മ്മള് വേടിച്ച പിന്നെ നമ്മക്ക്
ആഹ് നമ്മള്ന്നട്ട് പിന്നെ നമ്മളെ കയ്യീന്നത് ആഹ് വാങ്ങൂല്ലല്ലോ ഇപ്പആരും എന്ന് വെച്ച നമ്മള് വാങ്ങിയ പെെസ് തിനേക്കാളും കൂട്ടിട്ടല്ലേ നമ്മള് വിക്കാ അപ്പൊ പിന്നെ ആഹ് അതാ റേ ക്കുമ്പ തന്നെ ആൾക്കാർക്ക് ഇത്ണ്ടാവൂല്ലേ സാനങ്ങള് വാങ്ങലല്ലേ അല്ലെങ്കി വിക്കലല്ലേ അതൊക്കെ ചോയിച്ചു
അത് ശെരിയാണ്
ആഹ് ഇങ്ങൻത്തെ കൊറേണ്ട് അങ്ങനെ ഓരോന്ന് ന്നാലെ ഓരോന്ന് കാണുമ്പോങ്ങനെ നോക്കൂട്ടാ എന്തേലും നമുക്ക് പറ്റ്ണതാണോ ന്നൊക്കെ ആരുപ്പോ നമ്മളെ നന്നാക്കാ ഇരിക്കൊന്നല്ല. അവർക്ക് എന്തേലും ലാഭല്ലാതെ വെക്കൂലല്ലോ ഒരു അയിലെടക്ക് ഒരു സ്ഥലത്ത് എത്രോ ആൾക്കാര് ചേർക്ക്ണൊരിത് അത് ഞാൻ കൊറച്ച് പേരൊക്കെ ചേർത്തു അതിലവര് കൊറ ച്ച് പെെ പൈസ അധികല്ല്യ ന്നാലും കൊറച്ചീച്ച പൈസൊക്കെ അവരെ പിന്നെ എനിക്ക് അത് പിന്നെ ഒരുതൂല്യണ്ടായി അത് പൊളിഞ്ഞ് അങ്ങനെ ഞാൻ ഇപ്പ പിന് പിന്നിങ്ങനെ നല്ലതായി കാരണം ഞാവിങ്ങനെ അവർക്ക് ആ പൈസൊക്കെ തിരിച്ചു കൊടുക്കണം എനിക്കെന്തേലും ഒരു ജോലിണ്ടാവുമ്പോ ചെറിയ പെെസേണെങ്കിലും എല്ലാരേം കൊടുക്കണന്നൊക്കെ തോന്നീര്ന്ന് പിന്നെ നമ്മളെ കയ്യിലൂണ്ടാവില്ല നമുക്ക് കിട്ടണത് ഏത് വഴിക്കാ ചെലവായി പോണേന്ന് അറിയാൻ പറ്റില്ല.
അത് തന്നെ
ആഹ് കിട്ട് കൈയിക്ക് പൈസ വരുന്നേ കാണാം അപ്പതന്നെ ചെലവാവ്ണെ കാണാം
അത് ശെരിയാണ്
ആഹ് എത്രണ്ടെങ്കിലും തെകയില്ല
അത് ശെരിയാണ് ഞമ്മക്ക് ഈ പൈസ നഷ്ടപ്പെടുമ്പളാണ് നമ്മക്ക് ഈ വെഷമം തോന്നെ
അതെ ആ അല്ലാത്ത വെല്ലതുവാണെങ്കി നമ്മള് ശ്രമിച്ചിട്ട് ആ അങ്ങനെ പോയിക്കോട്ടെ വെക്കാ
അതെന്നെ.
ആ ന്നാശെരി ബാക്കി പിന്നെ വിളിക്കാട്ടാ ആ ആ ഓക്കേ